ഹലോ
ആഹ കേക്ണ്ടോ ആഹ ഇക്കി കേക്കാം
ആഹ ഹഹ ഹഹ
ഉം
ആ അപ്പോ ഇപ്പോ സംസാരിക്കാനുള്ള സബ്ജക്റ്റ് ഏഹ് ചൂടല്ലേ
ഉം ചൂട്
ഇച്ചിരി കൂടെ വോയിസിൽ സംസാരിക്കാവോ ക്ലിയർ ആവുന്നില്ലേടാ
ഇപ്പൊ കേക്കുണ്ടോ
ആഹ് കേക്കാം കേക്കാം
ആഹ് ഇല്ല ഇല്ല ഇല്ല ഹലോ
ആ പറഞ്ഞോ
ആഹ് ചൂ ചൂട് ഭയങ്കര ചൂടാണള്ളോ കാലം നാല്പത്തിമൂന്ന് ഡിഗ്രി
നാപ്പത്തിമൂന്ന് ഡിഗ്രിയോ ഇയ്യോ അത്രയൊക്കെ ആയോ
ആഹ് ഇണ്ട് ഇണ്ട് അത്തറണ്ട് ല്ല ഇപ്പോ ഈ സമയത്ത് മുപ്പത്തിമൂന്നള്ളൂട്ടോ ആഹ് പക്ഷെ ഏഹ് രാവിലെുള്ള ആ ഒരു സമയം നോക്കുമ്പോൾ ആ ഒരു നാല്പത് അതൊക്കെ വരും
ആഹ് ആഹ്
ഉം അവിടെ എങ്ങനെ
ഓഹ് ഇവിടത്തെ ഡിഗ്രി കണക്കൊന്നും എനിക്കറിയത്തില്ല ഞാനതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല പക്ഷെ ചൂട് വി വീട്ടിന്ന് മിറ്റത്തോട്ട് എറങ്ങാൻ പറ്റത്തില്ല
ആഹ് അത്ര ചൂടുണ്ടല്ലേ
കൊച്ചിനേം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതോ ചൂട് ചൂടെടുത്ത് പൊളയുവായിരുന്നു
ആഹ് എങ്ങനെ
ജ്യൂസ് മേടിക്കുക വെള്ളം മേടിക്കുക ഇങ്ങനെ തന്നെയായിരുന്നു
ഉം പിന്നെ ഇപ്പോ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ന്യൂസില് കണ്ടില്ലേ ഒരാള് മരിച്ചത് ചൂട് കാരണം ആ പ്പൊ പൊള്ളലേറ്റ് മരിച്ചു
ഉയ്യോ
ആഹ പിന്നെ ഞാൻ
കുഞ്ഞിനേം കൊണ്ട് നടക്കുവാരുന്നു കൊറച്ച് ഈ കൊറച്ച് സ്പേസ് നടക്കാനുണ്ടായിരുന്നേ സ്റ്റാൻഡിലും അങ്ങനെയൊക്കെ ഭയങ്കര ചൂടാരുന്നു ആഹ് മാത്രല്ല അവനാണെ ചൂട് കുരു ഒണ്ട് പിള്ളർക്കെ
ശരി അത് വന്നാ ഭയങ്കര പ്രശ്ന മേലൊക്കെ ഭയങ്കരായിട്ട്
ആഹ് ചെറുതായിട്ട് വന്നതേ ഒള്ളൂ കഴിഞ്ഞ ദിവസം ഒരു മഴ പെയ്ത് ഇവിടെ അ ആ മ മഴവെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ആ മഴവെള്ളത്തിൽ ഒന്നു കുളിപ്പിച്ചു
അത് ശെരി ആഹ് ആഹ്
ആഹ് മഴവെള്ളത്തി കു പുതുമഴ വെള്ളം ഇല്ലേ പുതുമഴവെള്ളത്തി കുളിപ്പി ചാല ചൂടുകുരു മാറൂന്ന് പറയും
അയ് ശരി ആഹ് ആഹ്
ആഹ് അങ്ങനെ ഒന്ന് കുളിപ്പിച്ച്
അത് ശെരി ആഹ് ആഹ്
അങ്ങനെ ഇരിക്ക പിന്നെ പൗഡറൊന്നും ഇടരുത് അങ്ങനെയൊക്കെയല്ലേ ചൂട് കൂരു ഒണ്ടെങ്കില് ആഹ്
പിള്ളേർക്ക് വേഗതേൽക്കും
ഉം പിള്ളോരാണെ രാവിലെ തൊട്ട് മിറ്റത്തോട്ട് കളിക്കാൻ വേണ്ടി ചാടും ഭയങ്കര കളിയാ ക്രിക്കറ്റ് ഫുട്ബോള് ഞാൻ ബോൾ എടുത്ത് പേരെടെ മണ്ടേ അടിച്ചിട്ടു
പാട്ടെടുത്ത് പറമ്പിലോട്ട് വലിച്ചില്ലറിഞ്ഞു ടി വി കാണിച്ചയാ ആദ്യം ഏഹ് രാവിലെ ഞാൻ പറഞ്ഞ് രാവിലെ ഈ വെയിലാകുന്നേന് മുന്നേ കളിക്കുവാണെങ്കി കളിച്ചോളാൻ പറഞ്ഞ് മിറ്റത്തോട്ടെറങ്ങി ആ സമയത്ത് ടി വി കാണണ്ടാ വെയില് ഉദിക്കുന്ന സമയത്ത് ടി വി കണ്ടോളാൻ പറഞ്ഞ്
ആഹ അതന്നെ നല്ലത് അങ്ങനെ നല്ലത്
ഇത് നട്ട് ഉച്ചക്കറങ്ങും
അയ് ശരി ആഹ് ആഹ് ഇങ്ങനെയല്ലേന്നു നമുക്കൊന്നും പറ്റ്ണെന്നെല്ല്യ
ആഹാ
പിള്ളേർക്ക് അതൊരു വിഷയേ അല്ല
അതെ അതെ മിറ്റത്തോട്ടടു തല പൊള്ളുവ പുക പുകയുന്ന രീതിയ
ഉം
ഉം ഫീൽഡ് വർക്കിനൊക്കെ പോകുന്നവരെ അപ്പൊ ഒന്ന് ഓർത്ത നോക്കിക്കേ
ആ അത് തന്നെയണ പക്ഷെ അവർക്കൊക്കെ ഡ്യൂട്ടി ടൈം കുറയ്ക്കണം അങ്ങനെയാണെങ്കിലേ ചൂടുള്ള സമയങ്ങളില് ഡ്യൂട്ടിയുടെ ടൈം കുറച്ചു ട്ട് ബാക്കി സമയങ്ങളിലേക്ക് ആക്കി മാറ്റി കൊടുക്കുക
ആഹ് അങ്ങനെയാണ് പിന്നെയും കുഴപ്പ മില്ല പക്ഷെ ഇപ്പം മിക്ക പ്രൈവ- - മറ്റ് ഫാമുകളിലൊക്കെയ ഇപ്പൊ ഇങ്ങനെയ പിന്നാ ഫീൽഡ് വർക്ക് ഒക്കെ വരുന്നത്
ആഹ് അതെ അതെ അതെ പ്രൈവറ്റ് തന്നെയാണ് ഫീൽഡ് വർക്ക് വരുന്നത് ആഹ് ഇല്ല ഇല്ല
പിള്ളേരുടെ സുരക്ഷിതത്വം വെച്ചിട്ട് അംഗൻവാടികളില്
ആഹ് ഇപ്പൊ ഒരാഴ്ച ഒരാഴ്ച ലീവ് ഉണ്ട്ന്നല്ലേ പറഞ്ഞത്
ആഹ് ഒരാഴ്ച ഒരാഴ്ച
ആഹ് ആഹ് ഒരാഴ്ച ലീവ് ഉണ്ടന്ന് പറഞ്ഞു
ആഹ് ഉ മുതിർന്നവരുടെയും കൂടെ സുരക്ഷിതത്വം ഗവൺമെന്റ് നോ കണ്ടതായിരുന്നല്ലേ
അത് ശരിയാണ് പിന്നെ ഇവിടെയക്കെ നാട്ടിലൊക്കെ വെള്ളല്ലേ കിണറൊക്കെ വറ്റ വെള്ള ഇല്ല കിണറൊക്കെ വറ്റിട്ട് മറ്റേ പഞ്ചായത്തിന്ന് കുടിവെള്ള സംഭരണികളിൽ നിന്നൊക്കെ വണ്ടിയില് വെള്ളം നിറച്ചു കൊണ്ടു വരുന്ന സംവിധാനം ഒക്കെണ്ട്ടൊക്കെ ഉണ്ട്ങ്ങനെ
ആഹ് എന്റെ ഹസ്ബൻന്റെ വീട്ടിൽ അവിടെ ഇങ്ങനെയുണ്ടായിരുന്നു വെള്ളമൊന്നും ഇല്ലായിരുന്നു ഞാനൊക്കെ എന്നിട്ട് ചുമക്കാൻ പോവായിരുന്നു വല്യയ കലത്തിൽ വെള്ളം എടുത്ത് അവിടെ ഒരു പഞ്ചായത്ത് കിണറുണ്ട് അവിടെ പഞ്ചായത്ത് കിണറ്റിലോട്ട് ഇവര് പഞ്ചായത്തുകാര് വെള്ളം അടിക്കും ആഹ് എന്നിട്ട് ഒത്തിരി വെള്ളം ഒന്നും നമ്മുക്ക് എടുക്കത്തൊന്നും ഇല്ലെന്നേ അങ്ങനെ വെള്ളം ലുപ്തിച്ച് ലുപ്തിച്ച് ഒക്കെ ഉപയോഗിക്കുമായിരുന്നു പിന്നെ ഇവിടെ എന്റെ വീട്ടിൽ ഇവിടെ അങ്ങനെ വലിയ പ്രശ്നം ഇല്ല മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേ പോലെ വെള്ളം കിട്ടും
വെള്ളണ്ട് ഉം ഇവടെ വീട്ടില് പ്രശ്ന ഇല്ലേ പക്ഷെ പരിസരത്ത് കിണറുകളുള്ള വീടുകളിലൊക്കെ വെള്ളം കുറഞ്ഞിട്ട് ഇങ്ങനെ പഞ്ചായത്ത് വഴി വണ്ടിൽ വെള്ളം ഇങ്ങനെ സപ്ലൈ ചെയ്യും ഈ മോർണിങ്ങിലൊക്കെ ഇങ്ങനെ വെള്ളംന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവും അപ്പൊ ഇങ്ങനെ ആൾക്കാര് പിടിക്കും പോയിട്ട്
അതൊക്കെ കാശ് കൊടുത്ത് മേടിക്കുന്നതല്ലേ
ആഹ് ഇല്ല ഇല്ല അത് പഞ്ചായത്ത് വക
ആഹ് പഞ്ചായത്തിന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണോ
ആഹ് അതെ അതെ അതെ അത അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് ആ ഉണ്ട് ഉണ്ട് ഇവിടെണ്ട് പക്ഷെ നമുക്കത് ഏ കുടിക്കാൻ മാത്രമേ തരുള്ളൂ ട്ടോ ഉപയോഗങ്ങൾക്കൊന്നും തരില്ല
ആ അയ്യോ ഒന്നും കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ എന്നാ ചെയ്യും
അതാണ് പിന്നെ ഈ പാടൊക്കെ നികത്തി ഈ കുളങ്ങളൊന്നും ഇല്ലല്ലോ പോ ആകെ വീടും ബിൽഡിങ്ങുകളും ഒക്കെ വന്ന കാരണം
അതെ അതെ ഒരു കഴിഞ്ഞ ദിവസം ഞാന് ഒരു സിനിമ കണ്ടു ഈ വെള്ളത്തിനെ പറ്റിയുള്ള അതിനകത്ത് ഈ തമിഴ് സിനിമയങ്ങാണ്ട് ആയി യിരുന്നു അത് മറ്റേ മലയാളത്തിലോട്ട് ഡബ് ചെയ്തേ കുറച്ച് ഭാഗേ കണ്ടുള്ളൂ ഈ വെള്ളത്തിന് വേണ്ടി ഒരു കമ്പനി ക്കാര് കേരള അല്ലെ കേരളത്തിന്നല്ല ആ ഗ്രാമത്തിലെ ഏ വെള്ളം ഈ കിണറുകളും അങ്ങനെയൊക്കെയുള്ള വെള്ളം കിട്ടുന്ന തോടും അതെല്ലാം പറ്റിച്ച് അതിനകത്ത് പ്പ എല്ലാം വെള്ളം ഇവര് സ്റ്റോർ ചെയ്ത് ഈ കമ്പനിക്കാർ സ്റ്റോർ ചെയ്തിട്ട് മ- റ്റെ വാട്ടർ ബോട്ടില് ഉം അല്ല വെള്ളംത്തിന്റെ ബോട്ടിൽ കൊടുക്കൂല്ലേ ആഹ് അങ്ങനെയുള്ള ബോട്ടിലുകളിലാക്കി കാശിന് വെള്ളം വിൽക്കുന്നു
ആഹ് അയ് ശരി ആഹ്
അങ്ങനെ ആ ഒരു സിനിമ താൻ കണ്ടിട്ടുണ്ടോ ഇയാള്
ഇല്ലല്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ആതിര
സിനിമ ഏതാണെന്നൊന്നും അറിയത്തില്ല ഈ പിള്ളേര് ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് ടി വി വെച്ചപ്പോ എട സമയത്ത് ഞാൻ പോയിരുന്നു ടി വി കാണണോന്ന് പറഞ്ഞോണ്ട് പോയിരുന്നു ഇപ്പട്ടെടുത്ത് എടുത്ത് നോക്കിയതാ
അത് ശരി ആഹ്
ആഹ് കൊറച്ച് സമയത്തേനെ ഇരുന്നു കണ്ടുള്ളൂ എന്നിട്ട് വല്ല്യ കമ്പനിയാ എന്നിട്ട് അവര് ഏഹ് വെളി രാജ്യത്തോട്ടൊക്കെ ഇങ്ങനെ തന്നെ എന്നാ ഈ ഈ പരിപാടി കൊണ്ടു പോകുന്നതായിട്ടേ
ആഹ് അത് ശരി ആഹ്
സ്വന്തം കെണറ്റീന്ന് പോലും വെള്ളം എടുക്കാൻ പറ്റാത്ത അവസ്ഥ അയിന് വേണ്ടി പ്രതികരിച്ച ഒരു ലേഡിയെ കൊല്ലുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ കണ്ടത് ചെലപ്പോ മിക്കവാറും ഇനി ആ അവസ്ഥയിലോട്ട് നമ്മുടെ കേരളം വരുവോന്ന് തന്നെ അറിയത്തില്ല
ആഹ് വെള്ളത്തിന് ഈ ചൂട് കൂടുന്നതിനനുസരിച്ച് വെള്ളത്തിനും ക്ഷാമം വരാണെ
അതേന്നെ
ഉം കൃഷിം ഒക്കെ കൃഷി ചെയ്യുന്നവരെന്നെ ഇപ്പൊ എത്ര ബാധിക്കിണ്ടാവും എന്ന് ആലോചിച്ച് നോക്കു
അതെ കൃഷിയൊക്കെ ഒണങ്ങിപ്പോകും മാമന് കൃഷിയൊക്കെ ഉണ്ടോ എങ്ങനാ
ഇവിടെ കൃഷിയൊന്നും ഇല്ല ഇവിടൊക്കെ മൊത്തം എന്താണ് ഏഹ് ഇതൊക്കെ ഉണ്ടായിരുന്നു പാടം സംഗതി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒക്കെ നികത്തി വീടോ ക്കെ വെച്ചു അങ്ങനെയുള്ള
ആഹ് ആഹ് ആഹ്
ഉം പിന്നെ ഇവിടെ അടുത്ത് കൃഷിയൊക്കെ എറക്ക്ണ ആൾക്കാരുണ്ട് നമ്മുടെ വിഷു അടുപ്പിച്ചിട്ട് മറ്റേ ഇതില്ലേ വെള്ളരിക്ക വെള്ളരി ക്ക ആഹ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാർന്നു പണ്ടൊക്കെ ഉണ്ടാർന്നു ഇപ്പൊ വ് ഏഹ് അത് ഇപ്പഴും എ ഇല്ലാ എന്താന്ന് വെ- ച്ചാ അത് വെള്ളല്ലാട്ടോ മറ്റേ കാട്ടുപന്നില്ലേ
ആഹ് ആഹ് ആഹ് ആഹ്
ട്ട് പന്നിയുടെ ശല്യം കാരണം ഇത് കൃഷി ഏഹ് ചെയ്ത് ഇതാക്കിയിട്ടുള്ളതൊക്കെ ആകെ രാത്രികാലങ്ങളിലൊക്കെ വന്നി ട്ടാകെ കുത്തി മറച്ച് അത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മള് ഇത് ഇണ്ടാക്ക്ണത് അതൊക്കെ കുത്തി മറച്ച് ആകെ നാശകോശമാ ക്കീട്ട് വാഴ പറമ്പിലൊക്കെ വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ കട പറച്ചിട്ടി ട്ട് അവര് തിന്ന് പോവും അങ്ങനെ അല്ല മുള്ളം പന്നി കൂടാതെ മറ്റേ വലിയ പോത്ത് പോലെത്തെ ആഹ് അതെ പോ ത്ത് പോലത്തെ പന്നി ഉം അത് തിന്നു പോവാ അപ്പൊ അങ്ങനെ ഇപ്പൊ കൃഷിയൊന്നും അങ്ങനെ വ്യാപകായിട്ടില്ല അപ്പൊ ചെയ്യ്ണ ആൾക്കാർ ക്കും ഈ ഒരു പന്നിയുടെ ശല്യം കാരണം
ആ ഹാ ഹാ
ആ അതാണെ അവര് ചെയ്യ്ണേണ് ഒര് ലാഭം കിട്ട്ണില്ലേ വി ത്തറക്കീട്ട് അവര് ചെയ്യ അധ്വാനിച്ചിട്ട് ന്നട്ട് ഇത് വന്ന് ട്ട് നഷ്പ്പിക്ക്യാന്ന് വെച്ചാല്
ഏഹ് ഞങ്ങള് പണ്ട് താമസിച്ചിര്ന്ന വീട്ടില് അവടെ ആക ആദ്യമെക്കെ ഒട്ടും വെള്ളമില്ലായിര്ന്നേ ഒരു അരമു മുക്കാ കിലോമീറ്ററ് കിലോമീറ്ററ് അല്ല മുക്കാ മണിക്കൂറോളം നടന്നിട്ട് തോ ഒരു തോട് ഇണ്ട് ആ തോട്ടീന്ന് വെ ള്ള എന്റെ പപ്പാടെ പെങ്ങമാരും അമ്മ അമ്മയും ഒക്കെ പോയി ചോമക്കുവായിര്ന്നു കുടിക്കാനായിട്ട്ള്ള വെള്ളം സഹിതവേ അന്നിട്ട് ആ അങ്ങനെ പിന്നെ കുളി ന്നന അലെക്കും എല്ലാം കഴിഞ്ഞ് തോട്ടി പോയി അലക്കും കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ഒള്ള വെള്ളം ഇങ്ങനെ കോരിക്കൊണ്ട് വരുവായിരുന്നു ഒരു അഞ്ചാറ് ട്രിപ്പ് പോകണം ഒ ഒത്തിരി മെമ്പേഴ്സ് ഉള്ള വീടായിരിക്കു അല്ലെ അത് കഴിഞ്ഞിട്ട് ഈ കഷ്ടപ്പാടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോയ്‌ത്തേനും ടാങ്ക് റെഡി ആക്കി അമ്പതിനായിരം ലിറ്റർന്റെ പി ന്നെ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് ഇണ്ടായിട്ടില്ല
ഉം ഉം അത് അവടെ നിന്ന്ട്ട്
ആഹ് ഞങ്ങള് പപ്പാ പണിയുമായിരുന്നേ എന്നിട്ട് പപ്പായും ആന്റിമാ കൂടെയാ ആ ടാങ്ക് പണിത് വേറെ ആരും വെളിയില് വെളീന്ന് വിളിച്ചൊന്നും ഇല്ല ഇനി ഒരിക്കലും നമുക്ക് വെള്ളത്തിന്റെ പഞ്ഞവില്ല നല്ല ഓലിയുണ്ട് നമക്ക് ഓലീന്ന് നല്ല തണ്ത്ത വെള്ളം കിട്ടും അത് പിടിച്ചിടും
എന്തേപ്പ ഓലീന്ന് പർഞ്ഞാല്
ആഹ് അങ്ങനെ എന്ദോ
എന്തേപ്പൊ ഓലീന്ന് പർഞ്ഞാല്
ഓലിയോ ഓലി അട്ത്ത കോളിൽ ഞാൻ പറഞ് തരാവേ
ആഹ് ശരി ആഹ്
ആഹ്